ഹലോ
ഹലോ
ആഹ കൺഗ്രാജുലേഷൻസ്.
ഓ താങ്ക് യു താങ്ക് യു
എങ്ങനെ ഉണ്ടായിരുന്നു പോയിട്ട് കഥകളെക്കെ പറയ്
പോയിട്ട് അറിയാലോ മൂന്ന് ദിവസത്തെ പരിപാടി സെക്കൻഡ് ഡേ ആയിരുന് പോസ്റ്ററ് ഉം പിന്നെ കൊറ ഈ പ്രാവശ്യം കൊറെ ടീമ ഉണ്ടായന്ന കേട്ടോ നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു.
ചർന്നോ?
ഉം പോസ്റ്റ് സ്റ്ററിനൊക്കെ ഒരുപാട് ടീം ഉണ്ടായിരുന്നു പക്ഷെ നമ്മള് എല്ലാ പോസ്റ്റേഴ്സിനും പ്രൈസ് ഉണ്ട്ട്ടോ
ആ നിനക്ക് ഫസ്റ്റ് ഉണ്ട് പിന്നെ ആഷക്കും മേരിക്കൊക്കെയോ
ആഹ് അവർക്ക് സെക്കൻഡ് ഒണ്ട്, എല്ലാത്തിനും ഒണ്ട്.
ഓ ആഹ്
ആ അത്യാവശ്യം നല്ല കോമ്പറ്റീഷനൊക്കെ ഒര്പാട് ഓഹ് കോളേജുണ്ടായ്ര്ന്നു ഈ പ്രാവശ്യം എത്രയോ മുപ്പതോ മുപ്പത്തിരണ്ട് കോളേജ് എങ്ങേണ്ടോ ഉണ്ടായിരുന്നു. പിന്നെ നമ്മക്ക് ഏഹ് പോസ്റ്ററ് എത്ര മണി പന്ത്രണ്ട് മണിക്കോ അങ്ങെനെ എന്തോ ആയിര്ന്ന് സെക്കൻ ഡേ നമ്മള് പിന്നെ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം ഹേ അത്ര വലുതായിട്ട് നമ്മള് പ്രാക്ടീസ് ചെയ്തില്ല വരച്ച് അവന് ഭയങ്കര പേടിയായിരുന്നു പിന്നെ അവടെ ചെന്നപ്പോഴത്തേക്ക് നോക്കിപ്പോ ആൾക്കാരെ കൂടി കണ്ടപ്പോ നമ്മള് പേടിച്ചേ ഒരുപാട് പേരുണ്ടായിരുന്നു രണ്ട് പേര്
ഒത്തിരി പേരുണ്ടായിരുന്നോ എന്നുവെച്ചാ ഈ സൈക്കാട്രി നിന്റെ ഇതുപോലെ തന്നെ എ വേറെ ആൾക്കാരുണ്ടായിരുന്നൊ വരയ്ക്കാൻ
ആഹ് ആഹ് അത്പോലെ ഒര് ആറേഴ് ടീം ഉണ്ടായിര്ന്നു സൈക്കട്രി മാത്രം അല്ലാതെ ടോട്ടലായിട്ട് നമ്മളീ പോസ്റ്റർന്റെ ആ ഒര് എസ് ഏരിയ നോക്കി പഷ് ടം പോലെ പിള്ളേര്ണ്ടായ്ര്ന്നു ഞാനാണേ പേടിച്ചോയ് കൊറേ പിള്ളേര്ണ്ടായ്ര്ന്നു പിന്നെ നമ്മള് ആ ടെൻഷനകത്തൊക്കെ കേറി കേറേപ്പഴാണ് അറിഞ്ഞ ഒരു ബെഞ്ചൊന്നും ഒന്നും ഇല്ലായിരുന്നു നമുക്ക് ബെഞ്ച് അവര് പ്രൊവൈഡ് ചെയ്തിട്ടില്ലായിരുന്നു പകരം നമ്മള് താഴെ മറ്റേ ന്യൂസ് പേപ്പറൊക്കെട്ട് അങ്ങനെയൊക്കയാരുന്നു വരച്ച
ഓഹ് നടൂം ഒക്കെ പോയ് കാണുവല്ലോ
ഓഹ് ഞാനാണെങ്കി ഓ അത് എത്ര നേരം അത് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് വരക്കണ്ടേ വരച്ചാ മു മുട്ട് ഒന്നെങ്കി മുട്ട് വേദന എടുക്കും അങ്ങനാ പിന്നെ ഞാനാണെങ്കി വെള്ള പാന്റും കൂടെ ഇട്ടൊണ്ട് പോയത് പാന്റ് മൊത്തം പെയിന്റും അവ്ട്ത്തെ അഴുക്കും എല്ലാ ആയി കെടന്ന് ഉരുളുവായിരുന്നു ഉം ഒര് രണ്ട് രണ്ട് മണിക്കൂറല്ലേ പോസ്റ്ററ് രണ്ട് മണിക്കൂറ് രണ്ട് പേര് ഇങ്ങനെ ആ രണ്ട് മണിക്കൂർ പോയത് അറിഞ്ഞതേ ഇല്ല നമുക്ക് സമയം കിട്ടില്ല സത്യം പറഞ്ഞ വരയ്ക്കാനൊന്നും
നിങ്ങക്ക് ഇതിന് ക്യാഷ് പ്രൈസ് ഉണ്ടോ
ക്യാഷ് പ്രൈസല്ല ട്രോഫീ സർട്ടിഫിക്കെറ്റുണ്ട്
ആണോ
ആഹ് ക്യാഷ് പ്രൈസായിട്ടൊന്നുല്ല ട്രോഫി സർട്ടിഫിക്കറ്റ് പിന്നെ നമ്മൾ രണ്ട മണിക്കൂറൊന്നും ഈ പ്രാവശ്യം ടൈം മാനേജ്മെന്റ് ഒട്ടും പറ്റീല്ല
ച്ചാ എത്ര സമയാ നിങ്ങൾക്ക്.
രണ്ട് മണിക്കൂറ്
രണ്ട് മണിക്കൂറ്
ഉം രണ്ട് മണിക്കൂറ് രണ്ടു പേര്
ഓ ഓ
നമ്ക്കാര്ക്കും അങ്ങെനെ ടൈമ് അത്ര കിട്ടിയില്ല എനിക്ക് തോന്നുന്നു താഴെ ഇര്ന്ന് വരച്ചോണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു താഴെ പിന്നെ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിലും നമ്മളാന്റെടക്ക് വെള്ളം തട്ടിയിടുന്നു പെയിന്റ് തട്ടിയിടുന്നു അങ്ങനെ താഴെ ആയൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നെ ഉള്ളത്
സഹായിക്കാരെങ്കിലും ഉണ്ടായിരുന്നോ ഫുഡൊക്കെ കഴിച്ചായിരുന്നോ നിങ്ങള്
ഇല്ലാ ഉച്ചക്കൊന്നും കഴിക്കാതേണ് കേറ്യേത് കാരണം നമ്മ പന്ത്രണ്ട് മണിക്കല്ലേ അപ്പം അതി മുമ്പേ കഴിക്കാന്ന് പറഞ്ഞാ പറ്റൂല ഗവ ട്ട് പിന്നെ കഴിക്കാതെങ്ങ് കേറി പിന്നെ വന്ന്ട്ട് എറങ്ങിട്ടാണ് പിന്നെ എന്തെങ്കിലൊക്കെ കഴിച്ചത്
അയ്യോ അത് കഷ്ടായിപോയി തെങ്ങെനെ ഫുഡ് കോളേജ്ന്ന് തന്നായ്ര്ന്നോ അതോ അല്ല നിങ്ങള് കയ്യിന്ന് വാങ്ങവാണോ ചെയ്തേ
ആ നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാം ഇല്ലെങ്കിൽ നമുക്ക് കൊണ്ടോവാം ഞാൻ ഫസ്റ്റ് ഡേ കൊണ്ടുപോയാര്ന്നു ഫുഡ്ഡ്
ആണോ
ആ കഴിക്കാൻ വേണ്ടി ഞാൻ ഫുഡ് കൊണ്ടോയി അപ്പം ഞാൻ നോക്കേപ്പൊ ഞാൻ മാത്രേ ഫുഡ് കൊണ്ടന്നൊള്ളു തോന്നുന്നു ബാക്കി എല്ലാരും അവടന്ന് കഴി എനിക്ക് അങ്ങനെ ഇല്ല, പിന്നെ ഞാൻ അത് എടുത്ത് കഴിച്ച്. പിന്നെ സമയം വടെ നമ്മള് എക്സാമിനേഷൻ ഹാേൾനകത്തായ്ര്ന്നു വരക്ക്ന്നേ അപ്പോ ഒ ട്ടും നമ്മള് വരച്ച കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം അറേഞ്ച് ചെയ്തു പെയിന്റൊക്കടച് എല്ലാം വര്മ്പ തന്നെ ലേയ്റ്റാവും
സോറി അതെന്തായാലും കൊള്ളാം
അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം പരിപാടി ഇര്ന്ന് കണ്ട് പിന്നെ ഇതായിരുന്നു ഭയങ്കര പേടിയായിരുന്നു കിട്ടുവോ കിട്ടുവോ എന്ന് അറിഞ്ഞൂടായിരുന്നു.
എപ്പഴാ റിസൾട്ട് റിസ റിസൾട്ട് എപ്പഴാ വന്നേ റിസൾട്ടെപ്പഴാ വൈകിട്ടാണോ വന്നേ
റിസൾട്ട് വൈകിട്ടായി റിസ് ഓഹ് വൈകിട്ട് പിന്നെ റിസൾട്ട് വന്നുട്നതന്നെ നമ്മളെല്ലാ പോസ്റ്റേഴ്സും എല്ലാം വരച്ച എല്ലാ പോസ്റ്റേഴ്സും കാണാനൊക്കെ പോയി എല്ലാം നല്ല രസണ്ട് എല്ലാം
ആണോ
ഉം അത്യാവശ്യം നല്ല പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഒരു ഒരു പത്ത് നാപ്പത് പോസ്റ്റേസൊക്കെ ഉണ്ടാര്ന്ന്
ആഹ്
ഉം പല കോളേജില്ലേ
ഓ ശെരിയാണ്
അത് മാത്രല്ല ഇതിപ്പോ നമുക്കിപ്പ എന്റെ ടോപ്പികായിരിക്കൂല്ലല്ലോ ബാക്കിയുള്ളവരെടുക്കുന്ന നാലഞ്ച് ടോപ്പിക്കില്ലേ, ഞാൻ സൈക്യാട്രി ആയിരുന്നു എടുത്തേ.
സൈക്യാട്രിയിൽ എന്താ എടുത്തേ, മീൻസ് സൈക്യാട്രി അങ്ങനെ ഒരു സബ്ജെക്ട്. ബേസിയാണോ?
ഇല്ല ഇല്ല സബ്ജക്ട് വൈസ് ആണ് സബ്ജക്ട് വൈസിന് ഓരോ സബ്ജക്റ്റിനും ഓരോടോപ്പിക്കുണ്ട് അത്രേ ഒള്ളൂ
ഓ നിനക്ക് ടോപ്പിക് എന്നതായിരുന്നു ടോപ്പിക്ക്
ആഹ് മെന്റൽ സ്റ്റിക്മേന്റേയ്ര്ന്നു സൊസൈറ്റിയില് മെന്റൽ സ്റ്റിഗ്മ അഡ്രസെയ്യുന്ന
ബാക്കിയുള്ളരൊക്കെ എന്തവാറ്റ്യ ഉണ്ടായിരുന്ന അവരുടെൊക്കെ
ബാക്കി നമുക്കൊരു ചൈൽഡ് ഉണ്ടായിരുന്നു അനാട്ടമി ഉണ്ടായിരുന്നു പിന്നെ ഉം ട്രെൻസുണ്ടായിരുന്നു.
ആഹ് ആഹ്
കമ്മ്യൂണിറ്റി ഉണ്ടായിര്ന്നു മെറ്റ്സർജ് എല്ലാം ഉണ്ടായിരുന്നു
നിങ്ങളീ ഈ പോസ്റ്റർനിന്ന് പോസ്റ്റർ മാത്രേണ്ടായിരുന്നോള്ളോ വേറെന്തെങ്കിലും പരിപാടി ഒണ്ടായിരുന്നോ
പോസ്റ്റർന്റന്ന് ഇതൊക്കെ ഉണ്ടായിരുന്നു ആ മാർഗംകളിയും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു
ആഹ്
ഉം ഡാൻസ് മാർഗകളിയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് തന്നെ പിന്നെ അല്ലാതെ ഫാൻസി ഡ്രസ്സ്. ആഹ് ഇൻഡിവിജ്വൽ ഐറ്റംസ് ഒക്കെ ഒണ്ടല്ലോ മാപ് മാപ്പിളപ്പാ മാ പിളപ്പാട്ടെന്നായിരുന്നു ആണെന്ന് തോന്നുന്ന് അങ്ങൻത്തെ ഓരോ പൊ കുറെ പരിവാടി ഇണ്ടായിരുന്നു.
ഓക്കെ
ആഹ് ഇത് മിമിക്രി ഉണ്ടാരുന്നു
ആഹ് മിമിക്രി എങ്ങനെ ഉണ്ടായിരുന്നു?
മിമിക്രി കൊള്ളായിര്ന്നു മിമിക്രിനക്കത്തൊരു ഒരു വേറൊരു കോളേജ്ന്ന് ഒരു കുട്ടി ഉണ്ടായിരുന്നു അത് പക്ഷെ സൂപ്പറായിരുന്നു എൻന്തൊക് ക്കെ ചെയ്യാൻ കയ്യോ നല്ല രസണ്ടായിരുന്നു.
പെൺകുട്ടിയോ ആൺകുട്ടിയോ?
പെങ്കാെച്ച് അല്ല ആങ്കുട്ട് ആങ്കുട്ടി ആങ്കുട്ടി
ആഹ്
കൊറെ ആക്ടേഴ്സിന്റെ ചെയ്ത് പിന്നെ അല്ലാതെ ഈ സിബ്ബ് തുറക്കുന്നെ അടയ്ക്കുന്നെ അതായത് ബാഗിന്റെ സിബ് തുറക്കുന്നേ അടയ്ക്കുന്നേ
ഓ അതൊക്കെ അതുപോലെ ചെയ്തു
ആഹ് ഭയങ്കര പെർഫെക്ഷൻ ആയിരുന്ന് ആ ചേട്ടനാന്ന് തോന്നുന്ന് ഫസ്റ്റ് കിട്ടിയത് ഇത് നല്ലേര്ന്നു
ശോ നമ്മക്കാണ് ആഹ്
അതെന്നെ ആയിരിക്കുംഅത് കാരണം നല്ല കൊറെ കൊറെ ഇത് ചെയ്തു അതിന്റെ കൂടെ നല്ല പെർഫെക്ഷൻ ആയിരുന്ന്
അവ അൽത്താഫോ?
ആഹ് അവനും ചെയ്തു കൊറേയൊക്കെ അവന്റെയും കൊള്ളായിരുന്നു പക്ഷെ അവൻ കുറച്ച് ഡ്യൂറേഷൻ ഉണ്ടായിരുന്നൊള്ളു
അവര്ടെ നല്ലതായിരുന്നു നല്ല പെർഫെക്റ്റായിട്ടുണ്ടായിരുന്നു
ആഹ് എനിക്ക് ഇതില് ടൈം എത്രേന്ന് അറിഞ്ഞൂടാ എനിക്ക് തോന്നുന്നു ഒരഞ്ച് മിനിറ്റാണെന്ന് തോന്നുന്ന് അഞ്ചാണോ എ രണ്ടാണോ എന്തോ
ഓ ഓ
അതിനകത്ത് മാക്സിമം ചെയ്യേം ചെയ്യണം നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യേം വേണം കൊള്ളായിരുന്നു കണ്ടതെല്ലാം കൊള്ളാം
അന്ന് നിങ്ങളീ പോസ്റ്ററും ആഹ്
ഗേൾസിന്റെ മിമിക്രി കാൺ കണ്ടില്ല
അപ്പൊ ഈ നിങ്ങൾക്ക് പോസ്റ്റ്റ് മാത്രാനോ നമ്മളെവിട്ന്ന് പരിവാടിടന്ന് വേറെന്തൊക്കെ പരിപാടി ഉണ്ടായിരുന്നു അന്നവിടെ മിമിക്രി അല്ലാതെ.
മിമിക്രി അല്ല അതാ ഞാൻ പറഞ്ഞെ ഡാൻസ് മാർഗം കളിയൊക്കെ
ഓ
ആരുന്ന് ഫാൻസി ഡ്രസ്സും
ആഹ് മാർഗംകളിക്ക് ഫസ്റ്റ് ആയിരുന്നോ
തല്ലല്ലല്ല
അല്ലാല്ലെ
ഉം ഉം ഓ ഒരുപാട് ടീംസ് ഇണ്ടായിരുന്നുട്ടോ മാർഗംകളിയൊന്നും കാണാൻ പ ഇല്ല അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വയറു വേദനായിരുന്ന്.
എന്തോറ്റി
അതറിഞ്ഞ് കൂടാ ചെലപ്പ ഇതിന്റെ പേടി കാരണം ആരുന്നോന്തോ ആയത് അവ്ട ചെന്ന ഒടനെ തന്നെ ഒരു അവിടെ ഇരുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞമ്പഴത്തേക്ക് ഭയങ്കര വയറുവേനേയിരുന്നു പിന്നെ ഞാന് ഇരുന്ന് അവിടെ ഇരു ഇങ്ങനെ ഇരുന്നു കുറച്ചേരം മാർഗം കളിയും കാണുന്നു ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ കൊറച്ചേരം കെയിഞ്ഞപ്പോ പോയി വെള്ളൊക്കെ കുടിച്ച് സെറ്റായി
അപ്പൊ ഓക്കേയായല്ലേ ഫുഡ് ചിലപ്പോ ഫുഡൊന്നും കഴിക്കാത്തകൊണ്ടായിരി
അതായിരിക്കും പിന്നെ അത്ര ട്രാവലെയ്തയ്ന്റെയും കൂടി ആയിരിക്കാം
പ്രശ്നായതല്ലേ?
ഉം ഓവറോള് ഫസ്റ്റിലേ ഭയങ്കര പേടിയായിരുന്നു അത് കഴിഞ്ഞപ്പഴും പോണേന് നുൻപും ഒന്നാത്തെ കാര്യം നമുക്ക് സമയം കിട്ടിയില്ല കൊറേ കാര്യങ്ങള് അതിനകത്ത് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടുപോയി. അവസ് ഞാനവടെ വന്ന് ഇര്ന്നപ്പഴാണ് ഞാആലോയ്ച്ചു അയ്യോ അത് എഴ്തിയില്ല ഐനകത്ത് മെയ്നാ ആയിട്ട്. മറ്റുള്ള സായനം എഴ്തിയില പിന്നെ ഇഞ്ഞ് പറ്ഞ്ഞ്ട്ട് കാര്യല്ലല്ലോ ഇപ്പഴാണ് മൻസ്സിലായോ ആര്ക്കും അങ്ങനെ സമയം കിട്ടിയില്ല
സമയം കിട്ടീല്ലല്ലേ
അതായത് താഴെ ഇരുന്നേ ഞാൻ പറഞ്ഞില്ലേ ടേബിൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ ഓടി ഓടി പെയിന്റ് അടിക്കാനും മുതുക് വെല്യ സീന് ഇണ്ടാവൂല പക്ഷെ ഇത് ഭയങ്കര താഴെ ഇരുന്നൊണ്ട് ഭയങ്കര സീനായിരുന്നു ഉം. പിന്നെ കാെഴപ്പില്ല റിസൾട് കേട്ടപ്പോ പിന്നെ ഏഹ് കാെഴപ്പില്ലേര്ന്നു
ഓക്കെ ആയി
ഉം അപ്പത്തന്നെ കൊറെ പേര് ചെലവ് വേണം ചെലവ് വേണം എന്നൊക്കെ പറഞ്ഞു വന്ന്
ആഹ് ചെലവ് വേണം മന്തി വാങ്ങിത്തരണം നീ
ഓ ഒരു ഫസ്റ്റന് മന്തിയാേ
ആഹ് മന്തി എല്ലാർക്കും വൊ ഒരു മന്തി വെച്ച് ഞങ്ങക്കെല്ലാർക്കും നീ വാങ്ങിതെര്ണം
ഒന്നുമതിയാ
ഒ അങ്ങൻ എല്ലാരുംകൂടെ ഷെയർ ചെയ്ത് തിന്നോള്ളാ
ഹോ ആലോയിക്കാം
ആഹ് എന്തുവാ ചിക്കൻ മന്തി വേണോ ബീഫ് മട്ടൻ എന്താ നിന്റെ താല്പര്യം ഏതാ
ഒരു മന്തിയില്ല
ഒരു മുട്ടായെങ്കിലും വാങ്ങിത്താടി
സിപ് അപ്പ്‌ വാങ്ങിച്ച് തരാം
ഓക്കെ അതായാലും മതി ഓക്കെ സെറ്റ്. അപ്പ കോളേജിൽ വെച്ച് കാണും ഉം ഓക്കെ ഓക്കെ ശരി